ഹലോ
ഹലോ
ആഹ് കേൾക്ക്ന്ന്ണ്ടോ?
ആഹ് കേക്കണ്ട്.
ആഹ് എന്തെടുക്കുവാരൂന്നു
ഏഹ്
മഴയില്ല അപ്പൊമോനോർക്കിഇവിടെങ്ങനെ കുറച്ചെരം കെടക്കാന്നുള്ളല് അങ്ങനെ കെടുക്കുക.
മഴയാണോ
ആഹ് ഇവിടെ നല്ല മഴയേ
ഉം ഇവിടെ മഴയൊന്നുല്ല രണ്ടു സയിട്ട് കൊഴപ്പല്ലാ തെളിഞ്ഞ് നിൽക്കുകാണ്
ആണോ ഇന്നാലെ ഇത് മയല്ലേ ഞ്ഞിട്ടോ ഇന്നലെ ഫുള് വെയിലെനി ഇന്നിപ്പ രാവിലെ തൊട്ട് നല്ല മഴ ഉം
കുഞ്ഞ് തീരെ കുഞ്ഞാണോ
ആഹ് ഒന്നര ഒന്ന് വയസ്സായി
ഒരു കുട്ടിയേള്ളോ
അന്നെ രണ്ടാള്ണ്ട് ഒരു മോൾണ്ട് എൽ കെ ജില മുത്തത് മോളാണ് ചെറുത് മോനാണ്.
പോയോ. സ്കൂള് പോയോ?
ഓഹ് സ്കൂള് പോയി. ഉം
കുഞ്ഞുങ്ങളൊക്കെ സുഖായിട്ടിരിക്കുന്നൊ.
ഓഹ് സുഖായിട്ടിരിക്കണ് പിന്നെ നിങ്ങളെന്താ ഉച്ചക്കുള്ള ഫുഡൊക്കെ ആയോ.
ഇല്ല ആക്കിക്കൊണ്ടിരിക്കുന്ന് അയിന്റെ കൂടെ ഇതും നടക്കുന്നു
ഇത് മാണല്ലോ അയിന്റെടീ കൂടെ
അതെ. അല്ലാതെ വേറെ സമയില്ല വയ്യാരുന്നു. പിള്ളേർക്കും എനിക്കും എല്ലാർക്കും പനിയില്ല ചുമയും കേട്ടത് സൗണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇന്നലെ തുടങ്ങിയ ന്നെ
ങേ ക്ലൈമറ്റിന്റെ പ്രശ്നയിട്ട് ഇപ്പ എല്ലായിടത്തും ചുമയും പനിയ.. ന്റെ മോനും ദാ ഇങ്ങനെ ജലദോഷവും ചുമയും ഒക്കെയുണ്ട്
ആഹ് ഇവിടെ ഉം ഉണ്ട് ഒരാളെ നട്ട് ഞാൻ പ്പ തീ കുറച്ച് കൊറവുണ്ട് അതൊണ്ട് ഞാൻ സ്കൂള് വിട്ട് ഒരാള് ഇവിടെയുണ്ട് അംഗനവാടിന്ന് പോയിട്ടില്ല
ഉം എത്ര ആളാ?
രണ്ട് പിള്ളേര്.
രണ്ടാളോ ആ മോനോ മോളോ.
ആഹ് രണ്ട് പേരുണ്ട് മൂത്തയാള് മോള് രണ്ടാമത്താള് മോന്.
ആഹ്
അവിടെങ്ങനെ സ്കൂളിലൊക്കെ പോകാൻ ഇഷ്ടാണോ.
ആഹ് കുഴപ്പില്ല്യ. സ്കൂള് പോവാൻ മടിയൊന്നുല്ല്യ ഇഷ്ടവാ ഓള് പിന്നെ അംഗൻവാടീലും പോയിണ ഒരു കൊല്ലം അംഗൻവാടി പോയി ശീലള്ള പിന്നെ സ്കൂള് പോവാൻ മടിയൊന്നുല്ല മിആ എണി
ഇവിടെ ഇവിടെ അംഗനവാടി പോകാനാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്.
ഏഹ്
ഇയാക്ക് മാത്ര ഇയാക്ക് കൊഴപ്പില്ല എളയാക്ക്. എളേയാക് പോകാൻ മടി നമ്മളും കൂടെ പോയിരിക്കണമെന്ന് പറയുന്ന കൂടെ.
ഏഹ് കരയൊ
ഉം കരയും കൊറച്ച് നേരം പിന്നെന്തേലൊക്കെ വിഷയം മാറ്റി ടീച്ചർ അവിടെ അങ്ങനെ ഇരുത്തും. പരിചയവില്ലാത്തവരാണെങ്കിരിക്ക് ഇപ്പ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ടീച്ചർമാരൊക്കെ ആണെങ്കി ഇങ്ങനെ ഇരിക്കും അല്ലെങ്കി ഇരിക്കത്തില്ല. ഇന്നിപ്പ പുതിയ ടീച്ചറാ..
ഉം
അവളെ ടീച്ചേർന് എന്ത മരണമായിട്ട് ടീച്ചർ ഇന്ന് ലീവായിരുന്നു. അപ്പം വേറെ ടീച്ചറാണ് ഇന്ന്. അതുകൊണ്ടിന്ന് ഞാൻ വിട്ടില്ല പരിചയമില്ലാത്തവരുടെടുതിരിക്കില്ല
അങ്ങനെ ആകുമ്പോൾ മക്കൾ തീരെ പോകൂല ഓല്ക്ക് എന്നും കാണുന്നോൽ ആകുമ്പോ ഓല്ക്ക് തന്നെ ഒരിഷ് ട്ടാണല്ലോ ഇത് വേറെ പുതിയ ആളപ്പോ പോക്ക് ഒരു ബുദ്ധിമുട്ടാണ്.
മ്മ് അങ്ങനെയുള്ളവരെത്ത് അവരെ വേണെങ്കി നിക്കില്ലല്ലോ അവർക്ക് ഇവരുടെ സ്വഭാവം ഏകദേശം അറിയാം പഴേ നിൽക്കുന്നവർക്ക് പുതിയ വരുന്നവർക്ക് അതറിയില്ലല്ലോ പിന്നെ അവരായിട്ട് ഇണങ്ങി വരണം ഇത് പിന്നെ ഇവരെപ്പഴും സ്ഥിരമല്ല അ മറ്റെ ടീച്ചർ ലീവ് ഉള്ളപ്പോ മാത്രേ വരുന്നുള്ളവര്
ആഹ് ആഹ് എന്റെ മോള് അങ്ങനെന്നെ ടീച്ചർ ഒരു ടീച്ചർണ്ടായിന് ആ ടീച്ചർ റി റിട്ടയറായി റിട്ടയ് ഇപ്പൊ മൂന്ന് മാസം ആകും സ്കൂൾ തുറക്കാൻ പിന്നെ ഞാൻ അങ്ങട് പോകൂല അംഗൻവാടിയിൽ പോകൂലാന്ന് പറഞ്ഞിട്ട് അടിച്ചൊറിട്ട് ആഹ് അതെ ഇപ്പാണ് ഈ ചെറിയത് ഞാൻ പോവില്ലാന്ന് പറഞ്ഞ് പോയില്ല മ്മ്
വേറെ പ്രശ്നൊന്നുല്ല അംഗനവാടിയിൽ പോകും പിന്നെ നമ്മള് കാണാതിങ്ങ് പോന്നാ മതി
ആഹ് ആഹ്
അയാ ഒത്തിരി കരയൊന്നുല്ല എന്നാലും ആ തുടക്കത്തിലുള്ള ആ ഒരു ബഹളം ഇതൊക്കെ ഉളളൂ. ന്നാലും പ്രശ്നം ഇല്ല ഇപ്പ പിന്നെ വയ്യാതെ.. ഇത് ഇരിക്കുന്നോണ്ട് ഒത്തിരി നിർബന്ധിച്ച് വിട്ടില്ല അവിടെയാണെങ്കി ഏഹ് ഹെൽപ്പറിന്റെ കൊച്ചിന് തീര വയ്യാഞ്ഞിട്ട് ഡെങ്കു ആയിട്ട് അതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ആണ് അവര് അപ്പൊ ഒരാളെ ഉള്ളു ഒരാളായിട്ട് നോക്കുന്ന പാടെ ഇത്രയും പിള്ളേരെ വെച്ചൊണ്ട് അവര് നോക്കുന്നത് നമുക്കറിയാം ഒരെണ്ണത്തിനെ എങ്ങനെ നോക്കുന്നത് എന്നുള്ള ബുദ്ധിമുട്ട് ഇനിയുള്ള പിള്ളേർ നോക്കുന്നവർക്ക് പാടല്ലേ അവർ അടുക്കളലും പണിയും നോക്കണം
ആഹ് പഴയ കുട്ടിളാണല്ലോ ഉണ്ടാക പൊട്ടിത്തെറിള്ളതും ഇണ്ടാകും അൻ ഒക്കമ്പാടെ നോക്കണ്ടെ ഒരാളൊ
എന്താ
മ്മ്ഹ്
ഒരാള് ഇവിടെ ഫോണും കണ്ടിരിക്കായിരുന്നു ഇപ്പം അയ്ന് ഇടക്ക് ചെലപ്പോ ഈ ഇതിന്റെ റേഞ്ചിന്റെ ഇത് കൊണ്ട് എടക്ക് കറങ്ങി നിക്കും അതൊന്നു ഇഷ് ടല്ല പ്പ എറങ്ങി ഇങ്ങ് പോരും
ആ ഫോണ് നല്ലോണം എടുക്കോ
ഫോണ്
ഫോണ് നല്ലോണം കാണോയിക്ക
ഫോൺ അങ്ങനെ ഇല്ലേ നമുക്ക് നമ്മുടെ കാര്യം കാണാൻ വേണ്ടി മാത്രം വെച്ച് കൊടുക്കും.
അതൊരു ശീലായി
മ്മ് അല്ലെങ്കിൽ നമുക്ക് വേറൊന്ന് ചെയ്യാൻ പറ്റില്ല ഇയാളെ എടുത്ത് വെച്ചുകൊണ്ട് നമ്മള് ചെയ്യേണ്ടി വരും നമ്മളെ എടുപ്പിക്കും കൊ റ ഭയങ്കര പുന്നാര ഇയാളിപ്പോ ഇളയ ഇളയതായത് കൊണ്ട് ഇവിടെ ഒരാൺതരിയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഭയങ്കര പുന്നാരവാ ഇവിടെ കുടുംബത്തി കിട്ടിയ ആദ്യത്തെ ഒരാാണ്തരിയാ പിന്ന അവരങ്ങനെ പുന്നാരിപ്പിച്ച് വെച്ചേക്കുവ അപ്പനാണെങ്കിലും
ഇന്നുള്ള കൊഞ്ചിക്കലും കാര്യങ്ങളും ഉണ്ടാവല്ലോ
ഉം ഇപ്പൊ ഈ ഇടക്ക് ഞാനെന്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പ പിന്നെ പിന്നെ ഇത് പറയണ്ടല്ലോ നമ്മള് വീട്ടി പോയിക്കയിഞ്ഞാന്ന നമ്മളെ പറയാത്ത ഒന്നും ണ്ടാവില്ല. പിൻ ഇവരെ തല്ലും, വഴക് കുഞ്ഞു കൊച്ചല്ലേ
ആഹ്.
അവര് ഇവിടെ വരുമ്പോ അപ്പൊ കൊർച്ചൂടി വഷളാവുഅവര് അവിടെ അവര് പുന്നാരപ്പിക്കാനും സ്നേഹിക്കാനും ണ്ടായി അവിടെ പോയ് ഇരിക്ക തുഞ്ഞ
ന്റെ മോക്ക് നാൻ
നോക്ക്
കേക്കുന്നില്ല
ആ എടക്കിടക്ക് കട്ടായി പോകുന്നു.
കട്ടായി പോവ്ന്ന്ണ്ട്ലെ?
ആ
പറയുന്നതേ ബ്രേക്കായി ബ്രേക്കായി പോന്നു ടാ ഇങ്‌ വന്നേ ഇവിടെ വന്നിരുന്നേ ന്ന. ഞാള് ഫോണില് തോണ്ടി, തോണ്ടി ഓരോന്നൊക്കെ മാറ്റി, മാറ്റി വെച്ചിട്ട് അത് കാണതാ ഇര്ന്നപ്പഴത്തേക്ക് ഇങ്ങനെ എറങ്ങിപ്പോന്നെ ആഹ് വണ്ടിട്ട് ഒച്ച ഉണ്ടാക്കിയ ഒന്നും കേക്കൂല്ല
ആഹ് എന്തോ ഒരു സൗണ്ട് ങ്ങനെ കേക്ക് ണ്ട്
അവനാ വണ്ടിയിട്ടോണ്ടിങ്ങനെ ഓടിച്ചു കളിക്കുന്നതാ അതില്ലെങ്കി പിന്നെഅവൻ വണ്ടിയെടുക്കും. വണ്ടിയെടുത്ത് ഇങ്ങനെ വരച്ച് വരച്ച് വരച്ച് നമുക്ക് കേക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരി അല്ലാതനീ വയ്യാതെ ആയിട്ട് ചെവിക്ക് പകുതി കേട്ടുടാ
അഅ് ഫോണില് ഇങ്ങോട്ട് ത്കേ ന്നെട്ടെന്നെ ഭയങ്കര ബുധിമുട്ട് ച്
ആ നമ്മള് എപ്പോഴും നമ്മള അങ്ങനെ വെച്ച് വിളി അങ്ങനെ ഇല്ലല്ലോ? അതുകൊണ്ട്? ഇടയ്ക്കിടക്ക് ഇങ്ങനെ തുരിതുരാ വിളിച്ചോണ്ടിരിക്കുമ്പോ, നമുക്ക് അയിന്റെ ഒരു ബുദ്ധിമുട്ട്.
ആഹ് ആ ഇത് കംപ്ലീറ്റ് ആവണം എന്നുള്ളതില്
വിളിക്കാതെന്ന വഴിയില്ലല്ലോ
ഇ ഇന്നലെ തോടങ്ങിയത് കൊണ്ട് അങ്ങനെ ഇത്രേം ദിവസം സൗണ്ട് ഇല്ലാതെ വന്ന്ട്ട് പെട്ടെന്ന് തൊടങ്ങിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ നമുക്ക് ഇത്രയും നേരം വിളിച് വിളിച്ച് സംസാരിച്ച് സംസാരിച്ചേ?
ആ
പിന്നെ ഒരു എന്റർടൈൻമെന്റും കൂടി ആവുത്
ആ ഒരാളെ വിളിച്ചിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ ബോറടിക്കുന്ന ആൾക്കാർ ക്ക്നല്ല കാര്യാണ് ട്ടോ ഈ ഇത് ചെയ്യ്ണ് കാരണം ആരുല്ല സംസാരിക്ക ക്കാനും ആരുല്ലാന്ന്ള്ളോൽക്ക്‌ ഇങ്ങനെ ഒരാളെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കാറിയുമ്പോ ടെൻഷനും കുറയും അമ്മള് മാനസികപരമായിട്ടരു റിലീഫ് ആണല്ലോ അത്
അതെ. അത് ശെരിയാ. പിന്നേന്ന് വെച്ചാ അമ്മള് വേ വേറെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കണങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും
ആഹ് മക്കളോക്കലും വീട്ടിലെ കാര്യവും ഭക്ഷണം ഉണ്ടാക്കലോക്കും തൂടി ആകുമ്പോതൊരു, അയ്ന്റെ ഇഡേകൂട്യ കൈഞ്ഞി പോണം.
പിന്നെ ചുമ്മാ ഇരിക്കുന്നൊക്കെ പിള്ളേർക്കൊക്കെ ആണെങ്കി കൊഴപ്പവില്ല ആണ്ങ്ങക്ക് അനങ്ങാതിരുന്ന് വീ ല്ല അമ്മമാര്ക്കന്തേലും ചെയ്ത് കൊടുക്കുവാണെങ്കി
ആഹ്. ഹ്
നമുക്ക് അതുപോലെ ല്ലല്ലോ വീട്ടിലെ പണിയും ചെയ്യണം പിള്ളേരെ നോക്കണം വീട്ടിലെ കാര്യങ്ങള് ഹസ്ബൻറിന്റെ കാര്യങ്ങളും മക്കളല്ല പ്രധാനം ഹസ്ബൻഡിനെ നോക്കണോല്ലോ?
മക്കളെക്കാല് കൂടുതല് ഹസ്ബൻന്റിനെ നോക്കണം. മക്കള് പിന്നേം പർഞ്ഞാ അൻസരിക്കും. ഹസ്ന്റിനെല്ലേ മെരുക്കാൻ പാട്
ഏത് പണിനേക്കാളും വല്യ പണിയാണല്ലോ, ഈ ഹൗസ് വൈഫ്ന്നുള്ള പണി. ഹ്ഹഹ് ഇതൊന്നും ആരും കാണൂല ഇട്ടതും ആരും കാണൂല ഒന്നും ആരും കാണൂല്ല. എന്നാല
വെറുതെരി പ്പാന് എല്ലാരും പറ
ആഹ് വെറുതെരിക്കല്ല സാലറിയൂല്ല കാര്യവും ഇല്ല
മ്മ് അവർക്ക് അവര് ചെയ്യുന്ന മാത്രേ ജോലി കറ ട്ടേവർക്ക് എല്ലാം ഭയങ്കര പ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒള്ളൂ നമ്മക്ക് ജോലിയൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ
ഓല് ചെയ്യണ ജോലി സ്മൂത്തായി പോണേ നമ്മള് ചെയ്തോടുക്കണം ന്നുള്ള ആ ഒരു ഇതൊന്നുല്ലല്ലോ കാര് രാവിൽത്തെ ഭക്ഷണായാലും, സാരിയായാലും ഓലെ ഡ്രസ്സൽക്കലായാലും ഒക്കെ ചെയ്തു കൊടുക്കണം ഉം
അത് നമ്മള് ചെയ്ത് കൊടുക്കാതെ വേറെ ആരും ചെയ്ത് കൊടുക്കൂല്ലല്ലോ?
കേക്കൂല്ലല്ലോ
ചെയ്യോ ഇല്ല
ആ
അതൊന്നും അവർക്ക് ചെയ്യാൻ അറിയോല്ല
ആഹ് അറിയില്ലാ അതാരും കാണൂല്ലാ നമ്മളെ ജോലി
ആയി എന്നിട്ട് ന നമ്മള് ചെയ്യുന്നതോ അതൊരു ജോലിയേ അല്ല
ല്ല
അവര് ജോലി ചെയ്ത് വരുന്നത് മാത്രാണ് ജോലി നമ്മക്ക് നമ്മക്ക് ഇതെല്ലാം പിന്നെ ചെയ്യുമ്പോ
അഹ് അഹ്
ചുമ്മാ സ്വിച്ചിട്ട വരുന്ന സാധനങ്ങളല്ലേ?
ആഹ് ന്നാ ശെരി ന്നാല്
ആ ആ ശരി ശരി ആ